ഹലോ ഹലോ
ഹലോ
എ
ആ കേക്കണുണ്ട്
ആ ആ പിന്നെ എന്ത് ചെയ്യായിരുന്നു ആ കഴിച്ച് കഴിച്ചിട്ടിപ്പ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ
അ ആ
ഉം അവിടെ കഴിച്ചോ
ആ കഴിക്കുന്ന രാത്രി കഴിക്കാറില്ല.
ആണോ എന്ത് പറ്റി ഡയറ്റാണോ
ആ ആ ഡയറ്റ് എന്ന് പറഞ്ഞാല് ചെറിയ കൊളസ്ട്രോൾ ഉണ്ട് അപ്പൊ അത് കാരണം
ഓ ഓ ഓ അപ്പൊ ഒന്നും ലൈറ്റ് ലൈറ്റായിട്ടും കഴി അല്ല ലൈറ്റ് ആയിട്ടും ഒന്നും കഴിക്കാറില്ലേ
ഇപ്പം അങ്ങനൊന്നും കഴിക്കാറില്ല
അഹ് അഹ് ആഹ് അപ്പം പിള്ളേർക്കൊക്കെ
ആ പിള്ളേർക്ക് കൊടുക്കും അക്കെമ്ള് ഉചക്കെവെക്ണഫുഡ്ണ്ടാ
ആഹ് ചോറ് തന്നെ കൊടുക്കോ
ആഹ് അഹ്
ഉം ഇന്നലെ കാപ്പിയൊന്നും ഇട്ക്കാറില്ല
ഇല്ല ഇല്ല ഏടക്ക് എചാഅവചെല ദിവസായിട്ട് പറയുമ്പോ ഒടുക്കും. അല്ലെങ്കി ഇല്ല അവൾക്ക് ചോറന്നെ ഇഷ്ടം
അഹ് അഹ് അചവറാന് ഇഷ്ടല്ല ആഹ് ഒറങ്ങ്യാെ പിള്ളേര്
ഓ ഒറങ്ങി അവര് നേര്ത്തെ ഒറങ്ങും
ആഹ് ആഹ് സ രാവിലെ എ ണിനീക്കെണ്ടേ സ്കൂളി പോവാൻ
ഉം ന്നാ നേര്ത്തെ
ഉം
മദ്രസുക് പോവാൻനേര്ത്തെ അഞ്ചേ കാലിനോക്കെ എണീയിക്ക്ണതല്ലേ അ പ അഹ് കാര്ണം നേര് തൊറങ്ങും
അങ്ങനെ ഉംഉം ഉം ആഹ് ആഹ് ചപ്പാത്തി ചപ്പാത്തി കടലക്കറിയായിര്ന്ന്.
ഓഹ് ഒഹ് രാത്രി ഒന്ന്ചപ്
ഉം ഇവടെ മഴ അല്ല എന്നും ചപ്പാതീല്ല. ഇന്ന് ഇപ്പം പൊറ്ത്ത്പോയപ്പഴത്തേക്ക് മറ്റേ കവറ്ല് പേക്കറ്റ് ചപ്പാത്തി കിട്ടത്തില്ലേ
ഓ ഇപ്പൊ എല്ലാതും പാക്കറ്റ്ആഹ് ച പാക്കറ്റ് പൊറാട്ട ചപ്പാത്തി പത്തിരി ഒ ഒക്കെ പാക്കറ്റ് ആണല്ലോ. ആർക്കും വീട്ടിൽ ഇണ്ടാക്കാൻ ഒഴിവില്ല
ഇവടെ പക്ഷേ ചപ്പാത്തി മാത്രേ പേക്കറ്റ് വാങ്ങിച്ച്ട്ടൊള്ളൂ ഇതുവരെ ഉം എനിക്കൊന്നും മറ്റേ വേറെ എല്ലാം കിട്ടൊ എന്ന് തോന്നുന്നില്ലേ പേക്കറ്റില്
ഓ എലാം കിട്ടുന്നെ വീട്ടിലൊക്കെ എന്തെലും ഫംഗ്ഷൻ ആണെങ്കി അടക്കം പത്തിരി ഡക്കർ വാങ്ങലാണ്
ഓ അങ്ങനെ ഉണ്ട്ല്ലേ ആഹ് ഞാന് ഇവടെ ചപ്പാ ത്തി ആഹ് ആഹ് ആഹ് പൊറത്ത് ന്ന് വാങ്ങി മറ്റെ പേക്കറ്റ് വാങ്ങിച്ചിട്ട് ചുടൂല്ലേ
എ പേകറ്റ്ച്ചൂടൊന്നും മാണ്ട ചുട്ടതെന്നെക്കാരം
ചുട്ട് ഒ ചുട്ടത് തന്നെ കിട്ടൂ അലാതെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളൊന്നും അല്ല
അല്ല അല്ല ഹാഫ് കുക്കടാ ഞ ചപ്പാത്തിം പൊറോട്ട ഒക്കെ ഹാഫ് കുക്കായിട്ടല്ലേ ഇതങ്ങനെ ചപ്പാത്തിരി നമക് ചപ്പാപത്തിരി നമക്ക്എഹ് ചുട്ട തന്നെ കിട്ടും ഉം
ഓഹ് അങ്ങനെ ഇണ്ട്ല്ലെ. അത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന അല്ല മറ്റേ പറയുമ്പോ നമുക്ക് അങ്ങനെ കുക്ക് ചെയ്ത് കിട്ടു അല്ലോ അതല്ല
അങ്ങനെയല്ല. നമക്ക് എപ്പോ വാണെണങ്കിലും പോയാലും ഈ ടൗൺന്ന് കിട്ടും കടേല് പത്തിരിക്കൊക്കെ അങ്ങാടി കൂടെ ഒക്കെ പത്തിരിക്കടാന്ന് പറഞ്ഞിട്ടെന്നെ എറങ്ങിക്ക്ണല്ലോ ല്ലോ ഉം
ഇവിടെ എനിക്ക് അങ്ങനെ കേട്ട്ല്ല. ഇപ്പൊ ചപ്പാത്തി കണ്ടിട്ടുണ്ട് പിന്നെ ഭൂരി ഉണ്ടല്ലോ ഭൂരിയൊക്കെ നേഹ അങ്ങനെ ക്ക് ഇത് കെട്ടിട്ട്
ആഹ് അതുപോലെ ബട്ടൂര് ഇണ്ട്. റെഡിമെയഡായിട്ട് കിട്ടും
ആഹ്ആഹ് ആഹ് അയ്ശെ ഇവിടെഹ് ഇല്ല ഇല്ല അത് എന്താ സംഭവം?
ആഹ് അത് നമ്മള് പൂരി പോലെ നല്ല ടേസ്റ്റ് ആണ്
ആണോ ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല. ഞാൻ ഇപ്പെഴാ കേക്കുന്നെ പേര് എന്നെ
ഓഹ് ഓഹ്
വച്ചിട്ടില്ല. ഉം വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആണോ അതോ
വീട്ട്ല് ഉണ്ടാക്ക ഞാന് ഇണ്ടാക്കിട്ട് നോക്കീട്ടില്ല. ഞാാനിങ്ങനെ കടേന്ന് ഇങ്ങനെ പാക്കറ്റ് വാങ്ങി ഉപയോഗിക്കല് ഇണ്ട് മക്കൾക്ക് ഇഷ്ടാണ് അത് കാരണം ങ്ങനെ എപ്പളുആൻ
ആഹ് ഉം ഉം ഈ പൂരി, അപ്പം. കറിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കറി. എന്തോ കോമ്പിനേഷൻ എന്താ അതിന്റെ കൂടെ
കോമ്പിനേഷന് ചിക്കൻ കറി, അങ്ങനെ ഒക്കെ ഇഷ്ട്ടാണ്. നല്ല കോമ്പിനേഷനാ. ഇനി കറി ഇല്ലന്നുണ്ടെങ്കിൽ തന്നെ ചൂടോട് ക്കനെ കഴിക്കാന്
ടേസ്റ്റാ
ടേസ്റ്റാ
ഓ ഞാനിപ്പോഴാണാപേര് കേക്കുന്നത് ഇവിടെയൊന്നും, ഇവിടെ അങ്ങനത്തെ ആ സ്നാക്സിന ആ ഈ പേര് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ.
ഇല്ലേ?
ഇല്ല ഇല്ല കേട്ടിട്ടില്ല.
ഉം
ഉം. പിന്നെ കിടക്കാറായോ അതോ ടൈം എടുക്കോ
ടൈം ഞാന് ഒരു പത്ത് മണിയൊക്കെ ആവുമ്പത്തന്നെ കെടക്കാറുണ്ട്.
ഉം ഉം രാവിലെ നേരത്തെ എണീക്കണ്ടേ
ഉം
ഉം ഇവിടെ മഴയാ, മഴ പെയ്യുന്നു ഇപ്പം
ആം ആ ഇന്ന് പെയ്തായിരുന്നേ
ഉം ഇവിടെ പക്ഷെ കോളൊന്നും ഇല്ലായിരിന്ന് പക്ഷെ ഇപ്പൊ രാത്രിയ്പഴത്തേക്കും മഴയുണ്ട്ട്ടോ നല്ല മഴ പെട്ടെ പെട്ടെന്ന്ങ് പെയ്യന്ന് പിന്നെ തോരും പെട്ടെന്ന് പെയ്യന്ന് വീണ്ടും
ആഹ് ആഹ്
ഉം അങ്ങനൊരു ഇത്. ഇനിപ്പൊ ഉറങ്ങാനും സുഖമായിരിക്കും. തണുപ്പായിരിക്കല്ലോ.
ഓ എന്തേലും വർക്ക് ചെയ്യണണ്ടോ?
ആ, ഞാന് ഒരു ഇവിടെ അടുത്ത തന്നെ ഒരു അക്കൗണ്ട് സെന്ററിൽ പൊക്കോ
ഓ
ആ ട്രെയിനി ആയിട്ട് പൊക്കോ ണ്ടിരിക്കുവാണേ.
എത്ര വർഷം പഠിച്ചതിന് ശേഷമാണ് ഡ്രെ
അല്ല ഞാന് ഡിഗ് ആ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്ത് എട്ടു മാസത്തെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കയറിയതാ. ആ ഇവിടെ കേറീട്ട് രണ്ടു വർഷം കഴിഞ്ഞു.
ട്രെയിനിങ്ങിന് കയറുമ്പോഴും സാലറി, അങ്ങനെ കിട്ടില്ലേ സാല
ആ സാലറി ആയിട്ടില്ല. സ്റ്റൈഫൻ്റായിട്ടുണ്ട്, സാലറി ആയിട്ടില്ല. ഉം സ്റ്റെഫണ്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലും, അല്ലാതില്ല. ഉം പിന്നെ ഞാൻ വേറെ നോക്കുന്നുണ്ട്. അത് പിന്നെ ഞാന്, കണ്ടിന്യൂ ചെയ്ത് ഇതിപ്പം ഇതാകുമ്പോം അടുത്തായോണ്ട്, സൗകര്യം പോയി വരാനൊക്കെ.
ആ ആ എത്ര വർഷം ഉണ്ടാവും ട്രെയിനിങ് ആയിട്ട്
ആ അത് നമുക്ക് എത്ര ടൈം നിക്കുന്നു, വേറെ ജോലി നോക്കുന്നവരെ നിൽക്കാം. അങ്ങനെന്നും ഇല്ല. ഉം പ്രൈവറ്റ് ആയിട്ട് പോവുന്നത് കൊണ്ട് കൊഴപ്പൊന്നുമില്ല നമുക്ക് എങ്ങനെ പിന്നെ ഏഹ് എന്തുവാ
ഹലോ ജോലു വേറെ ജോലി നൊ വേറെ ജോലി നോക്
ആ വേറൊന്നു, ആ വേറെ ഞാൻ നോക്കുന്നുണ്ട് ഞാന് ഓൺലൈന ആയിട്ട് എന്തെങ്കിലുക്കെ നോക്കണം, നോക്കുന്നുണ്ട് ഓന്നൊങ്ങോട്ട് ശരിയാവുന്നില്ലപ്പാ.
ഉം
ഉം ആഹ് അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പം ഇങ്ങനെ, ഇവിടെയാകുമ്പോ ഇപ്പം ലീവിനൊന്നും പ്രശ്നമല്ല കേട്ടോ. നമുക്ക് എപ്പ വേണമെങ്കിലും ലീവെടുക്കാം ക്കാം ടൈം ഇപ്പം ഉച്ചവരെ പോവെങ്കി അങ്ങനെ പോവാാം അങ്ങനെയൊക്കെ ആകുമ്പം പ്രശ്നം ഇല്ല
ആ രാവിലെ എത്ര മണിക്കാ പോകുവ
രാവിലെ പത്തുമണി അവിടെ പത്ത് മണിതൊട്ട് അഞ്ച് മണി വരേയാ ചെലപ്പോ ഞാൻ പോകുമ്പോഴെ - പത്തൊക്ക ആകും പത്തരയൊക്കെ ആവും.
ഓഹ് എഴുത്തക്കാരല്ലേ ബസ്സിനു അങ്ങനെയൊന്നൂലല്ലോ നടന്നു പോവണ്ടേ ദൂരണോ
ആഹ് അല്ലല്ലാ ബസ്സില്ലാ ബസ്സില് പോണം
ആഹ്
നടക്കാൻ കൊറച്ചധികം ഒണ്ട് ബസ്സിലാപോയി എറങ്ങുന്നത് പിന്നെ അവടെ എറങ്ങിയിട്ടും കൊറച്ച് നടക്ക- കോണ്ടട്ടോ കൊറച്ചുള്ളിലോട്ടാ ഉം മെയിൻ സ്റ്റോ- ആഹ് അല്ല ഏഴു പേര് ഇപ്പൊ ഏഴു പേരാ
ആഹ്
ഉം ആറ് ആറ് സിസ്റ്റർ ഏ സ്ഥിരം കേട്ടില്ല സ്ഥിരവായിട്ട്-
ഇനിങ്ങായിട്ട് കേറിയതാണോ
ഒരാളേയുള്ളൂ സ്ഥിരവായിട്ട് അവിടെ സ്റ്റാഫായിട്ടുള്ളത് അവർക്ക് സാലറിയായിട്ടുണ്ട് വാ- ബാക്കിയെല്ലാരും ട്രെയിനിയായിട്ട് വരുവാ ഉം പക്ഷെ അവടെ കൂടുതലും എല്ലാവരും ആറു മാസൊക്കെ ആകുമ്പോഴത്തേ എറങ്ങും ദൂരോട്ടൊക്കെ ഏ ജോലിക്ക് പോകാൻ വേണ്ടീട്ടൊ- ക്ക് എറങ്ങും കേട്ടോ
ആഹ് ആഹ് ഓഹ്
ഉം ഞമ്മള് ദൂരോട്ടൊന്നും നോക്കുന്നില്ല അതാണ് പാട് അടു- ത് പിന്നെ എല്ലാർക്കും ഒന്ന് അഡ്ജസ്റ്റെയ്ത് വരുമ്പഴ്- ഒറ്റെക്ക് ജോലിക്ക് കൊറച്ച് പാട് വരുന്ന് അതുകൊണ്ടാപിന്നെ ഇവടെതന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നത്
ഓഹ് ഫ്രണ്ട്സകളോക്കെ അവിടെ ഒരടുത്ത് തന്നെയാണോ
ആഹ് ഇവടെ കേറുമ്പം ആഹ് ആഹ് എന്നാ സത്യത്തി എന്റെയൊരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ കേറീത് അവള് കൊറെനാള് ഒണ്ടായിരുന്നു ഇപ്പൊ അവളും എറങ്ങി പിന്നെ പുതുതായിട്ട് വരുന്നവരൊ- പിന്നെ അങ്ങ് അവരുട്ടൊക്കെ അങ്ങ് കമ്പനിയാവും ഉം പിന്നെ ആഹ് പിന്നെന്റെ ഫ്രണ്ട്സൊക്കെ കൊറേ പേരൊക്കെ പൊറത്തൊക്കെ പോയി പിന്നെ ചിലരൊക്കെ മാരേജ്- കഴിഞ്ഞുപോയി പിന്നെ അവർക്ക് അവരു- ഫാമിലി ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് അവര് പിന്നെ ആ തിരക്കിലോട്ടായി പോവൂല്ലോ
മാരേജ് കഴിയുന്നതുവരെ ഒരു ഫ്രീ ടൈം ആയി- മാരേജ് കഴിഞ്ഞാ പിന്നെ ഫ്രീടൈമൊക്കെ പോയില്ലേ
ആഹ് പോയി അതാണ് ആഹ് ടൈംമ് അയിന് മുമ്പൊക്കെ നമ്മളായിട്ട് എപ്പോഴും നമ്മളൊരു കോൺടാക്ട് കാണുവല്ലോ
ആഹ് ആഹ് പിന്നെ മേരേജ് കഴിഞ്ഞാ പിന്നെ അവർക്ക് ബിസിയായില്ലേ
ഉം ബിസിയാണ് അവരടെ ലൈഫ് നമുക്ക് അവരടെ ഒന്നും ഇപ്പം കുറ്റം പറയാൻ പറ്റത്തില്ലോല്ലോ കാരണം അവർക്ക് ആ ഒരു ലൈഫിലേക്ക് പോയാലേ പറ്റത്തൊള്ളൂ
ഉം ഉം അവര്ടെ കാര്യങ്ങള് ഹസ്ബൻ്റായാലും പിള്ളേരായാലും അങ്ങനെ ഒരു രീതിയിലോട്ട് പിന്നെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും സമയം കാണത്തില്ല
പിന്നെ എന്തൊണ്ട്
പിന്നെ എന്തോ ചെയ്യുവാ എന്തെലും ചെയ്യുവാണോ
ഇല്ല ഒന്നും ചെയ്യുന്നില്ല
ആഹ് പിന്നെ ഹസ്ബൻ്റൊക്കെ വിളിച്ചോ
ഓൻ വിളിച്ചോ
ഉം ഉം ഉം അങ്ങനെ അങ്ങനെ കൊറേ നാളായോ പോയിട്ട് പൊറത്ത് പോയിട്ട് അതോ-
ഇല്ലി ഇപ്പോ ഏഴ് ഏഴു മാസായിട്ടുള്ളു പോയിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ അന്നേരം അപ്പോ അല്ലാതെ അപ്പം വീക്കെൻഡിലൊക്കെ എന്തോ പരിപാടി പിള്ളേരുവായിട്ടൊക്കെ എങ്ങനാ അപ്പോ ആ വീട്ടിലൊക്കെ പോവോ അതോ ഇങ്ങനെ
ഞമ്മള് തനിച്ചല്ലേ അപ്പൊ നമുക്കങ്ങനെ ദൂരെ പോവാനൊന്നും പറ്റൂലല്ലോ വീട്ടിലൊക്കെ പോവും വീട്ടില് എപ്പോഴൊന്നും പോകുല്ല എല്ലാ എല്ലാ ആഴ്ചകളൊന്നും പോകില്ല
ആഹ് എടയ്ക്കൊക്കെ അല്ലേ
എടക്കൊക്കെ പോകും
ഉം ഉം ഉം അടുത്താണോ അവിടുന്ന് അടുത്താണോ അപ്പോ
ഓഹ് ഇവിടുന്ന് അടുത്താണ് നൂറ് രൂപാടെ ഓട്ടോ ചാർജെ ഉള്ളൂ വരുള്ളൂ
ഓഹ് ഓട്ടോയിലല്ലേ പോന്നേ
ആഹ്
ഉം പിന്നെ അപ്പ പുള്ളേ ഇനിപ്പം രാവില് ആഹ് ആഹ് ആഹ് ശരി ശരി ആഹ് ആഹ് ഓക്കെ ഓക്കെ